ആ കേ ക്ക്ന്നുണ്ടോ
ആ പറഞ്ഞോ പറഞ്ഞോ ഇവടെ കരണ്ട് പോയെക്കേണ്
ടീ കറണ്ട് കട്ട്ണ്ടോ
കറണ്ട് കട്ടൊന്നുല്ല ഇന്ന് എന്താണാവൊ ഇപ്പൊ ഇത്തിരേ നേരത്തെ പോയി ഇത്തിരേരായി പോയിട്ട്
പോയ പെട്ടെന്ന് വരോ?
ട്ടെന്ന് വരും ചെലേപ്പ വരൂല.
ആ മഴയൊന്നും ഇല്ലല്ലോ പിന്നെന്തോ
പ്പിന്റെ ഗ്രൂപ്പോക്കെണ്ടപ്പോ എന്തെങ്കിലും അപകടോക്കെണെങ്കി അപ്പൊ തന്നെ മെസ്സേജ് വരും. ഇപ്പൊ എങ്ങനെ മരം വീണിട്ടുണ്ട് അല്ലെങ്കി വല്ല പോസ്റ്റ് മറിഞ്ഞിട്ടിണ്ട് ന്നൊക്കെ പറഞ്ഞപ്പ തന്നെ വരും മെസ്സേജ്.
ആഹ് ആ അങ്ങനെന്നും വന്നിട്ടില്ലല്ലേ ആഹ് മഴ പെയ്താ കരണ്ടു ‌പോണു കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ.
കാറ്റൊക്കെ വന്ന അപ്പ തന്നെ കരണ്ട് പോവും.
ആ പോയിട്ട് അന്ന് തന്നെ വരത്തില്ലേ?
ആഹ് കൊറച്ച് കഴിയുമ്പോ വരും, അപ്പൊ കരണ്ട് പോയിട്ട് വല്ല മരമൊക്കെ വീണ്ടിട്ടുണ്ടെങ്കിൽ അപ്പ തന്നെ വരൂലാ.
ആഹ്
പിന്നെ ആൾക്കാര് വല്ല ഇങ്ങനെ മോട്ടറൊക്കെ ഓണ് ആക്കാൻ വേണ്ടിട്ട്‌ വിളിച്ച് പറഞ്ഞാ അരമണിക്കൂർ ഇട്ടിട്ട് അപ്പ തന്നെ ഓഫ് ചെയ്യും.
ആഹ്
വെള്ളൂല്ലാന്നൊക്കെ പറഞ്ഞോണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിലേ
ആഹ് ആഹ്
ഒരരമണിക്കൂർ ഇട്ടിട്ട് അവര് ഓഫ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ ക്ലിയർ ആക്കീട്ടവര് വിളിക്കുള്ളു ഇടുള്ളൂ ആ വ അരമണിക്കൂർ വരുന്ന കാണുമ്പോ നമ്മ വേഗം മോട്ടറൊക്കെ ഓൺ ആക്കി കോളണം. അങ്ങനെയാ ആ അങ്ങനെയുണ്ട്. അപ്പൊ അത് നമുക്ക് അവര് ആ മോട്ടറൊക്കെ ഓണാക്കാനുള്ള സമയം തരു ന്നതാ.
ആഹ് ഇവിടെ ഒന്നും പറയണ്ട ഇ ഇല്ല കിടന്നില്ല പിള്ളേര് ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഇരിക്കുന്നു, അത് ഇനി ഞാൻ ചെന്ന് കിടന്നാലേ അവരും കിടക്കത്തുള്ളൂ.
അതെയല്ലേ അപ്പൊ നിങ്ങക്ക് കരണ്ട് ഓക്കെ പോകുവോ എപ്പളും?
കരണ്ട് പോകുന്ന കാര്യമൊന്നും പറയണ്ട ഇവിടെ ചെറിയൊരു മഴക്കാറ് വന്നാ മതി അപ്പ തന്നെ ഞങ്ങക്ക് പോകും. പിന്നെ വരണന്നുണ്ടെങ്കി രണ്ടു ദിവസം പിടിക്കും ഉം ര രണ്ടു ദിവസം കഴിയണം.
ഈ പുലിയും ആമയും പ പ പരുന്തും കൊഴുവ ക്കെ വരണ സ്ഥലത്ത് രണ്ടു ദിവസോ ബെസ്റ്റ് ആയിട്ടുണ്ട് കാര്യം ആഹ് എങ്ങനെ? എങ്ങനെ പേടിച്ചിട്ട് കിടക്കുവപ്പവടെ ഇങ്ങനെ ഇടണ്ടേല്. സ്ഥിരം കുറ്റിയായപ്പോ അതു ഇത് പ പ ഓ ഇതൊരു ഇ ഇത് ഇത് ഇതെന്തൊക്കെന്നായല്ലേ?
അത് തന്നെ ആദ്യക്കൊ പേടിയായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുല്ല.
ആഹ് ആഹ്
കാട്ടുപോത്തൊക്കെ വരുമെന്ന് കാട്ടുപോത്ത് പിന്നെ എന്തോ ഈ മ്ലാവ്ന്ന് പറഞ്ഞൊരു
ആ ആ ആഹ് അതെയല്ലേ? നല്ലാ രസായിരിക്കുള്ളൂ അല്ലേ നാടൊക്കെ നല്ല ഈ ഏലക്കായ അങ്ങ നത്തെ കൃഷിയൊക്കെ ഇല്ലേ?
ഇവിടെ എലക്ക് അതൊന്നും ഇൽ ഇല്ല- ഇവ്ടെ കൃഷി-
ഞാ പത്തനംതിട്ട റാന്നിന്ന് പറയുന്ന സൽത്ത് വന്നിട്ട്ണ്ട്-
ആ ഹാ- ആ ഇവ്വടേ ഞങ്ങക്ക് ഇവ്ടെ അതൊന്നൂല്ല-
ആ അവടാ ഞങ്ങളാ ജില്ലെ ജില്ലേല് ഡബർൺ ണ്ട് പിന്നെ അരുവിണ്ട് അതായത്- പൊഴ- പോ പൊഴ ഞാൻ- ഞങ്ങള് ഒരു പരിപാടിക്കാ ഫങ്ഷന് വന്നേണവിട- ന്നിട്ട് അവട് ആ ഒരു ദുവസം തങ്ങി- എന്റെ പൊന്നേ ഞാ ങ്ങി ഇവിടുന്ന് വന്നിട്ട് പെര്മഴയ- ഉം ഹു അള്ളോയ് ജിജേഷ് ഹേയ് ഇല്ല സ്ഥലോന്നും കാണണേ ഇല്ല ഏതൊരു കുന്നിലൊക്കൊക്കെ കേറിപ്പോയി.
ആ ഇവിടെ മൊത്തം കുന്നും മലയൊക്കെയാ.
ആ എന്നിട്ട് രാത്രി ഇതിന്റെടെ കാറ് ഓഫ് ആയി പോയി.
ആ
അപ്പോ കൊ ഒരു ടീം കൊറച്ച നേരം അവിടെ കെടന്ന്, അതും പെരുമഴയത്ത് എറങ്ങാനും പറ്റണ്ട പൊറത് ത് കെടന്ന് കഴിഞ്ഞപ്പള് ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞി ഇവിടെ അത്ര സേഫ് അല്ല. നിങ്ങ ഇവിടുന്ന് മാറി പോകാൻ പറഞ്ഞി. ഇവടാ പ്രശ്നങ്ങള്ണ്ടാവണ ഏരിയാണ്. ഏ പെണ്ണുങ്ങളെ ആയിട്ടൊന്ന്ടെ കടക്കല്ല് അപ്പ ഞങ്ങ വേ അപ്പം പിന്ന വണ്ടിയൊക്കെ നോക്കി ഇഷ് ശെരിയാക്കി പെണ്ണുങ്ങളൊക്കെ എറങ്ങി ഒരു സ്ഥലത്ത് നിന്ന്. അവരും കൂടെ സഹായി ച്ച് വണ്ടി റെഡിയായി. പിന്നെ ഞങ്ങ അവടെത്തി രാത്രി ഒരു മണിക്ക് അവിടെ ഒരു ഫങ്ഷന് പോയ വീട്ടില് അതെനി പിറ്റ ദിവസം കാലത്തേ എണീറ്റിട്ട് ആരിവെപ്പ് പോയി കുളിച്ച് ഡബ്ബർ തോട്ടമാണ് അതിന്റെ താഴത്ത ഇങ്ങനെ ഒരു അരുവിയുണ്ട് കുന്നാണ് കുന്നി മോളീന്ന് താഴത്തേക്ക് ഇറങ്ങണം കുളി ഓ
റബ്ബറുണ്ട്
ഡബർ ആ ഡബറ് കൃഷി ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഒരു കുന്നാണ് ആ കുന്നിന്റെ മോളിലാണ് ഇവര് താമസിക്കണത് അതിന്റെ താഴത്തക്ക് ഇറങ്ങിയാലാണ് അരുവി അരുവി പോയി പുഴ പോലത്തൊരു അരുവിയാണ് അതി പോയി കുളിക്കണം നമ്മ
നല്ല നല്ലതൊക്കയാ കാണാനൊക്കെ
ബാത്റൂം ഒന്നും ഇല്ലല്ല എല്ലാ ആൾക്കാരും അവിടെ കുളിക്കണത്
ഹ് ഹ് ഹ്
നല്ല ഭംഗിയൊക്കെ ഇണ്ട് കാണാൻ പിന്നെ എന്തുട്ടാണ് ഏലക്കായ സാധാനങ്ങളൊക്കെ കൃഷി ചെയ്യണൊക്കെ
ആ അവിടൊക്കെ ആ ഇവിടെ ഏലക്കായൊന്നുംല്ല ആ ഇവിടെ ഏലക്കായ ഒന്നുമല്ല നമ്മള് കപ്പ ആഹ പിന്നെ അതുപോലെ ഇതുപോലെ റബ്ബർ വാഴ
ആഹ് ആഹ് ആ ഡബ്ബർ കൊറേ ഞങ്ങൾ പോയ ഫങ്ഷൻ ഫങ്ഷന് പോയ വീട്ടിൽ കൊറേ ഡബ്ബർ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ തുറസായി ഇങ്ങനെ സ്ഥലം കിടക്കെ ഒരൂസ ഒരു വീട് പിന്നെ കൊറേ സ്ഥലം പിന്നെ ഒരു വീട് അങ്ങനെയാണ്
ആഹ്
റോഡൊക്കെണ്ട്ട്ടാ അത്യാവശ്യം റോഡ് നമുക്ക് വണ്ടിയൊക്കെ ചെന്ന് കറക്ട് ആയിട്ട് നിക്കാനുള്ള റോടൊ
ആഹ് ആ റോഡിനൊന്നും കുഴപ്പോല്ല പിന്നെന്താ പിന്നെ കുന്നും കുന്നും മലയൊക്കെയാണ് നമ്മള് ഞങ്ങടെ ഇവിടെ കുറച്ച് മലയാണ്. താമസിക്കുന്ന സ്ഥലം പിന്നെ അതുകൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കം വരുംന്നുള്ള പേ ടി ഒന്നും വേണ്ട
ആഹ് ആഹ് ആഹ് വെള്ളൊന്നും കേറാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ല കണ്ടിട്ട് അന്നാലും നി വെള്ളത്തിന്റെ കാര്യോന്നും പറയാൻ പറ്റില്ലാട്ട എന്നാച്ചാ രണ്ടായിരത്തിപ്പതിനെട്ടിലൊരു വെള് വെള്ളം കേറിയല്ലാ ആഹ് ആഹ് ടൈമില് ഞങ്ങള് താമസിക്കണ ഏരിയേന്ന്ങ്ങനെ കുന്നും മലൊക്കെ വല്യ കുന്നല്ല നല്ല പൊക്കോം താഴ്ചുള്ള പ്രദേശോണ് പക്ഷെ എന്നാലും ഞങ്ങക്ക് ഞങ്ങൾക്കല്ല ഈ ആ ഞങ്ങ താമസിക്കണ ഭാഗത്ത് കൊറച്ചങ്ങട് നീങ്ങീട്ട് കൊറേ വീടുകൾ വീടുകള് വെള്ളം കേറി പോയി വെള്ളം കേറി ചാല്ണ്ട് ചാൽന്ന് വെച്ചാല് ഈ ചെറിയ ചെറിയ തോട് പോൽത്ത ആ അതിൽ കൂടെ വെള്ളം വന്നിട്ട് കൊറേ വീട് അടുത്തടുത്ത്ള്ള കൊറേ വീടുകളങ്ങനാ പിന്നെ ഞങ്ങക്കൊന്നും പോകാൻ പറ്റാണ്ടൊക്കായി ഞങ്ങള്ന്ന് വച്ചിട്ടുണ്ടേ. താമസിക്കണ കുന്നും പുഴയൊക്കെ കേറി കുന്നും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പുഴേണ് അങ്ങനെഅതിന് അകത്ത് പാ ണ്ട് ആ പാലം കിടന്നാല് എന്റെ നാട്ടിൽക്കെത്താൻ എന്റെ നാടൊക്കെ കടലും പുഴയൊക്കള്ള നാടാ പക്ഷെ എന്റെ നാട്ടില് ഞാന് ജീവിച്ചിട്ട്ത്രേം കാല അതിനിടെ വെള്ളം കേറീല്ല പക്ഷേ അന്ന് എന്റെ നാട്ടിലും വെള്ളം ഏർ
ആ ഇവിടെ വെള്ളം കേറി കേട്ടോ വെള്ളം കേറി പക്ഷേ ഞങ്ങുടെ സ്ഥലത്തൊന്നും കേറിയില്ല ഞാൻ പറഞ്ഞില്ലേ
അന്ന് ഞങ്ങള് വാടകക്കാണ് താമസിച്ചിരുന്നത് ആ വെള്ളം കേറുന്ന സമയത്ത് ഞങ്ങ് വാടക ക താമസിച്ചിരുന്നത് അപ്പൊ വാടക വീട് വീടിന്റെ ബാക്കിലിങ്ങനെ കൊറേ പാടോണ്
ആ
ആ പാടംന്ന് വെച്ചാ രണ്ടാള് നിന്നിട്ടുണ്ടെങ്കിലാ പാടത്തിന്റെ പൊക്കം വീടാവോള്ളു ആ രണ്ടാള് പൊ ക്കത്തില് വെള്ളം കേറി
വെള്ളം കേറി ഇവടെ ആറിന്റെ സൈഡിലൊക്കെ വെള്ളം പൊങ്ങുമ്പം അവിടത്തുകാരെയൊക്കെ മാറ്റും കഴിഞ്ഞ പ്രശ്യോം അവിടെ എല്ലാം കേ കേറി വെള്ളം പൊക്കം വന്നപ്പം സ്കൂളുകളിലൊക്കെ ആരുന്നു ആൾക്കാരൊക്കെ ഞങ്ങക്ക് കൊഴപ്പവോന്നുവില്ല പിന്നെ ഉരുള് പൊട്ടുവോ എന്നുള്ളൊരു പേ പേടി മാ
ആ ഓ ഇല്ല ഇല്ല ഇത് ഞങ്ങ ക്ക് അവടെ ആ പാടത്ത് കേറിയൊള്ളൂ ഞങ്ങക്ക് കേറില്ല പിന്നെ എനിക്ക് ആ കോഴിക്കൂടൊക്കെ ഒണ്ടാർന്ന് ആ പാടത്തിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ആ കോഴിക്കൂടിന്റെ കോഴിക്കൂടിന്റെ അടുത്തൊക്കെ ഒരുപൊടി ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളം നമ്മളെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിക്കൂലേ അതുപോലെ വെള്ളം വന്നു അല്ലാതെ വ വലിയ ശല്യം ഒന്നുണ്ടായി പിന്നെ ഒരു വിഷയം ഉണ്ടായി നാല് ദെവസം കര ണ്ടായില്ല
ആ അത് ശരി ഇവിടീ വെള്ളം പോകുമ്പോ അത് ഓഫ് ചെയ്തി
ആ ഫോ അല്ല വെള്ളം പൊങ്ങിട്ട് ഓഫ് ചെയ്തേല്ല പോസ്റ്റൊക്കെ വീണ് വെള്ളം വന്നിട്ട് ഇടങ്ങേറായി പോസ്റ്റ് ഒക്കെ ഇടിഞ്ഞും പൊളിഞ്ഞല്ലോ അടും തും വീണ് ഭയങ്കര വെള്ളായ് അപ്പളേ നമ്മളെ നാട്ടിൽ പ്രതീക്ഷിക്ക് ക്കാതെ വെള്ളം വന്നപ്പ്ള് ആരും പ്രതീക്ഷിക്ക്ണില്ല ഇങ്ങനെ ഒരു വെള്ളോന്നും തുണിക്കടകളുമോ ക്കമുങ്ങി തുണിയൊക്കെ കൊറേ പോയ ആൾക്കാര്ടെ തുണിക്കടേലെ
തുണിക്കട മാത്രല്ലല്ലോ കഴിഞ്ഞ എടയ്ക്ക് കേക്കുന്ന കഴിഞ്ഞ എടക്ക് വ് ഇവിടല്ലാ ബാംഗ്ലൂരെങ്ങാണ്ട് ഇതുപോലെ സ്വർണ്ണക്കടേല് വെള്ളം കേറി കൊറേ സ്വർണ്ണോല്ച്ച് പോയെന്നൊക്കെ ഇങ്ങനെ വാർ
എ ഇത് തുണിക്കടേ തുണി ബേക്കറി തുണി പിന്നതുപോൽ തന്നെ ഈ ഈ സ്വർണം തട്ടാമ്മാര് ര്ണ്ടല്ലോ തട്ടാമ്പണി നടത്തണോര് അവര് അവരെകൊർച്സ്വർണോക്കേ പോ പോയിന്ന് പറയാൺ ടൈൽച്ചു പോയിന്നൊക്കെ പറയണ്ടായി പിന്നാ ആ പിന്നെ ഈ പോസ്റ്റ് വീണ്ട്ട് നാലു ദോസ് പ്പ കരണ്ട്ണ്ടായില അപ്പ് പ ഫോണൂല്ല്യാ ഏ ടോർച്ചൂല്ല എമർജെൻസി ഇല്ല ഒന്നു
മൊത്ത ഇര്ട്ടായ്
ആ കടേല് മെഴുകുതിരിക്കെന്നിട്ട് മെഴ് ക് തിരി കിട്ട് ട്ടാനില്ല ആൾക്കാര് വേടിച്ച് കൊണ്ടോയിട്ട് ഇതെന്ന് വര്വോന്ന് അർ ഞ്ഞൂടല്ലാ കരണ്ട് പോസ്റ്റക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും മൂന്നും നാൽ ലൊക്കെ വീണെടക്ക കണാ ഇതൊക്കെ വെള്ളോറ്ങ്ങാൺ ത് നന്നാക്കാനും പറ്റ്
പറ്റത്തില്ല
അപ്പൊ ഭയങ്കരാ കഷ്ടം ഏ ഓ ഭയങ്കര അവസ്ഥാന്ന് പറയാന്ണ്ടാ വഞ്ചിക്കൊക്കെയാണ് ആൾക്കാരെ വീട്ടീന്നൊക്കെ എടുത്തൊണ്ടോയത് ബോട്ടിൻ ഈ വഞ്ചി കൊണ്ടന്നട്ട് തേ എടി വഞ്ചി കൊണ്ടന്നിട്ട് വഞ്ചിലൊക്കെ റ്റേന്നാൾക്കാരെ വീടിന്റെ വാർക്കെടെ മോൾലൊക്കെ നിന്നിട്ട് എടുത്തോണ്ടോയത് അങ്ങനെയാർന്നു അത്രേം വെള്ളം കേറീന്നുള്ളതാ ഒര് ഒരു നില മുഴുവനും കേറി
ഉം ഭക്ഷണത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് സാധനങ്ങളും നശഞ്ഞു പോയി
കൊറേ ആ സമയത്ത് ത്ത് കുറെ എടങ്ങറായി ആൾക്കാരൊക്കെ നമുക്ക് അങ്ങട് ഇങ്ങട് പാസ്സയ്ത് പോകാനും പറ്റണള്ളല്ലല്ലോ പോകാം ന്നേച്ച്ട്ട്ണ്ടെങ്കില് ഞാ- ഞങ്ങള് എന്റെ വീട്ടിലേക്കൊക്കെ പോണ സലത്ത് ഒരു പാലം അതായത് പുഴ കിടന്ന് ആ പാലം കിടന്നിട്ടാണം എന്റെ വീട്ടിലൊക്കെ പോണങ്കിൽ
ഉം
അപ്പ ഇത് പാലൊന്നും കിടക്കാമല്ല പാലൊക്കെ നിറഞ്ഞിപ്പൊഴ പുഴയൊക്കെ പൊന്തി ന്നിക്കാണ് അപ്പൊ നമുക്ക് ആ വഴി പോകാൻ പറ്റ്ണില്ല ആരേും വിടണല്ല ഒര് പോലീസ് തരി നിക്കാണ്
അങ്ങനെ വിടും പോയി കഴിഞ്ഞാല് എന്തേലും പറ്റി കഴിഞ്ഞാല് അവർക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം.
ആഹ് ആഹ് ആ ആശെരിയേ ശെരിയേ.
ശെരി
ആഹ് ആഹ്, ഉം